ഹലോ
ഓഹ്
കേക്കണില്ലേ?
ഓഹ് കേൾക്കുന്നുണ്ട് കേൾ
ഉം എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം. ഉം ആഹ് ഒറങ്ങി ഒറങ്ങി ഒറങ്ങി.
ഉം ഫുഡ് ഒക്കെ കഴിച്ചല് കഴിഞ്ഞോ?
ഉം. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു
കഴിഞ്ഞില്ലേ?
ഉം ആഹ് എന്താ നാളത്തെ സ്പെഷ്യൽ നാളെഉണ്ടാക്കുന്നത് രാവിലെ?
ആങ്ങര അങ്ങന ദോഷം ഇട വച്ചണ്ട് അയിന് വെള്ളത്തിപ്പിച്ചന്
ഉം അല്ല ഇന്ന് തന്നെ നമ്മള് കിടക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് ഇതാവല്ലോ ഉണ്ടാക്കേണ്ട കാര്യങ്ങോ നമ്മളൊന്ന് ചിന്തിക്കല്ലോ ആ അതുകൊണ്ടാ ചോദിച്ചേ
നമുക്ക് സമാധാനം ഉണ്ടാവന രാവിലെ എന്താ ചാക്കടിയശന്റെ
ആ ഹ് ദോഷ ലേ
ആഹ
ദോശയും കറി വേണ്ടപ്പം ദോശക്
എന്തെങ്കിലും ഒരു കറി ഉർലേങ്ങോ ചട്ന കറിയല്ലേ ഒന്ന് ഉണ്ടാക്കാം ഉം
കറിയില്ലെങ്കി നീർദോഷായിരിക്കുംല്ലേ
സാധാരണ ദോശയ ഞങ്ങള്ൾ ചൂടല് മറ്റേ പുളിപ്പള്ള ആ ദോശ മക്കൾക്ക് ഇഷ്ടമല്ല
ഇല്ലലേ
ഉയിന്നൊക്കെട്ട്ണ്ടാക്കിണത്
അത് ഇഷ്ടല്ലല്ലേ
ആ ഇഷ്ടല്ല സാധാരണ ദോഷങ്ങെ ചൂടല്ലോ
ഏ അത് ഇഷ്ടമല്ലാത്ത പിള്ളേര് കുറവായിരിക്കും
ആ ഇത്ക്ക ഇന്ദൂര ശേഷഷ്ടല്ല നിനിക്ക അത്ര ഇഷ്ടല്ല
ആണോ
ഉം ഞാനാ ഉയുനിന്റ ദോഷത്തരെ തിന്നില്ല ഒരു ദിവസം എവിടെനോ തി ന്ന ഒരു ജാദിചോയ അതൊര് പുളിച്ച ദോശന്റൊയിരിക്ക ഇടിലി ഞ അത് ഞങ്ങള് ഉപയോഗിക്കുകല്ലോ അങ്ങനത്തെഥനംന്ന ഉണ്ടാക്കിയല്ലോ അതെ ഇന്ക് അറീല അപ്പൊ അയിമ്മന് അങ്ങനെ അപ്പൊ ഈ ദോഷക്കുമായിട്ട് വലിയ ഇൻടറസ്റ്റ് ഇല്ല അങ്ങനത്തെ മാവിനോട്
ആഹ
അപ്പൊ അങ്ങനെ ഞങ്ങൾ സാധാരണ ദോശയാണ്ഓലക്ക ഇഷ്ടം
ആ സാദാ ദോശ ഉച്ച പിന്നെ എന്തൊക്കെയ ഉണ്ടാക്കുക പുട്ട് ചപ്പാത്തി പത്തിരിയൊക്കെ ഉണ്ടാക്കുവമായ
ആഅത് ആയി ഇരി അരിയോട് നമ്മെ മിക്സിട്ട് അരച്ചാണ്ട് ദോശ ഇടനയിരിക്ക്
ആഹ
ആ അത് ഓലൊക്കെ ഇഷ്ട പിന്നെ അങ്ങനെ ചൂടലിയാണ്
ആ അങ്ങനത്തൊക്കെ ണ്ടാക്കൂല്ലേ
ആഹ അങ്ങനത്തൊക്കെ ഉണ്ടാക്കും പിന്നെ ചിലന്ന് പുട്ട്ടും പിന്നെ പത്തിരി കൊറെ പണിയല്ല പത്തിരി വാട്ടി കഴച്ചുണ്ടാക്കാന്
അപ്പൊ അതും അങ്ങനെ എടുക്കെല്ല.
രാവില തീരണത് വേഗം ചെയ്യും
ആ വേഗം തീരണ് ശെരി ഓർക്ക് ഇനി ഏഴ് പത്തിന് മദ്രാസ്ക്ക് പോണം അപ്പത്തിന് അത് ഓൾക്ക് ചായേം കടിയും ആവണ്ടേ
ആഹ്
ഏഴ് മണി മുതല് മദ്രസ് പോവാണ്ടാവും
ആഹ് അല്ലാ ചോ പിന്നെ അപ്പത് കൊണ്ടോവൊ
ഇല്ല ഒന്നുംകൊണ്ടോ കല്യാണത്തിന് അവര് വരൂവല്ലോ മദ്രസ്ക് പോയാല് ആഹ് ഏഹ് കുക്ക് ചോറന്ന കൊണ്ടോവണം അവക്ക് പിന്നെ സ്കൂളുണ്ടാവും ഓൾക്ക് പിന്നെ മദ്രസ് വിട്ട് വന്നിട്ട് എന്തേലും ചായ ചായ കുടിക്കുള്ള കടീം ചായ ഇണ്ടായാല്
അത് പിന്ന കുടിച്ചോണ്ട് രാവിലത്തെ കടീനെ കുടിച്ച ഒരു സ്കൂളും പോകും
ആണല്ലേ മ്
മ്
അങ്ങനെ മതി.
അങ്ങനെ മതി, അപ്പൊ പിന്നെ നമ്മ- ക്കെ ചോറും കറിയൊന്നും രാവിലെ വെക്കണ്ട, അത് പിന്നെ സ്കൂള് കിട്ടണോണ്ട് എല്ലാ-
ഉം ആഹ് അപ്പൊ രാവിലൊന്ന് രാവിലെവർക്ക് കഴിച്ച് പോണങ്കി ഒന്ന് നേരത്തെണീക്കും ക്കാന്ന് മാത്രൊള്ള്
ആഹ് നേരത്തെണീക്കണം എന്നാപ്പിന്നോർക്കോയ് ചായേം കടിയൊക്കെ കുടിച്ച് പോം മദ്രസക്ക് പോവമ്പിനി പിന്നെ വന്നാലും പിന്നെ വല്ല മക്ക് ക്കപ്പണ്ട മണ്ടിയരുവല ഓര് ഞ്ഞിപ്പോ ഒരു ചായ വെള്ളം ഒരു പത്തിരിയോ കടിച്ചാലും മതി രാവിലെ കുടിക്കാതെ പോവമ്പ പിന്നോര് വരുമ്പൊ മ്മക്ക് ഇല്ലാഞ്ഞൊരു കെതികേടാണെ ഓന് തിന്നാത് തിന്നാനും നേരം വല്ല ഇണ്ടാവൂല്ല കുടിക്കാനൊന്നും ഓരോ ഒമ്പതെ നാപ്പേനെവടുത്ത പത്തണിവുബോത്തിന് ബസ്സരേം ചെയ്യും
എന്നാലും പാവല്ലേ വേഗം അത്ര നേരത്തെ എണീക്ക്ണ് ല്ലേ പിള്ളേര്
തല വാരാണ്ടാവും ഡ്രസ്സ് മാറ്റ റ്റാണ്ടാവ് ബാഗ് വെള്ളകുപ്പി പാത്രൊക്കെ റെഡിയാക്കണ്ടേ ആഹ് പൊ അയിനേ നേരുണ്ടാവുള്ളൂ ഞാനോലോട് പറയല തലേന്നൊക്കെ ആക്കിവെച്ചാളി എന്നാലും മാറ്റിനും തല വാരുമ്പോത്തിനും ബസ് ഓണടിച്ചിനക്കാ
ആഹ്
അപ്പൊ അങ്ങനെ അപ്പൊ രാവിലെ കുടിച്ച് പോയാ പിന്നെ മ്മക്ക് കൊറച്ചരു സമാധാനുണ്ടാവെ രാവിലേം കുടിക്കാതെ പോയി മദ്രസ് വിട്ടന്നിട്ടും കുടിക്കാതെ പോവും മ്പൊ നമുക്കൊരു കെതികേടാണ്
ആഹ് അതന്നെ അടുത്തെന്നാണോ വീട്
ബസ്സില് പോകുവേണം മദ്രസ് കുറച്ചടുത്തെന്നെയാണ് എന്നാലും ഓലി ഒമ്പേരക്ക് മദ്രസവിട്ട ഒമ്പത് നാപ്പതിനോടെത്തും
ആണ്
ആഹ്
ആഹ്
അപ്പൊപ്പിനോൽക്ക് പിന്നെ തലവാരലും ഡ്രെസ്സ് മാറ്റലും അക്കാടപോന്നേനൊ ഒമ്പതയ്മ്പൊതാവും പിന്നെ ചായ വെള്ളം മേ കുടിച്ചിനെ കുടിച്ചാ ഇന്റെ പെൺകുട്ടിക്ക് മേൻ കുടിച്ചാൻ കയ്യൂല്ല ഓള് ആറിപ്പാറിയെകുടിച്ചുള്ളൂ ഓൾക്ക് മേ കുടിച്ചാൻ കയ്യൂല്ല അങ്ങനെ കുടിച്ച നടക്കാൻ കയ്യൂല്ല
ആഹ്
ആഹ് അങ്ങനെയൊന്നുണ്ട് അപ്പോൾ തോനെ ഓള് മദ്രസിട്ടംവന്നാ ചായ വെള്ളം കുടിച്ചാണ് പോവല
ആണല്ലേ
ആഹ് സ്പീഡില് കുടിച്ച് പോവാൻ അവൾക്ക് കയ്യൂല ഇനി ചോറായാലു സ്പീഡിൽ വാരിന്ന അഒന്നും കയ്യൂല്ല അങ്ങനേണ് മാങ്കു പിന്നെ ആൺകുട്ടി ഓന് പിന്നെ മേം വാരിന്ന് ഓൽക്ക് പിന്നെ ഫാന്റുകുപ്പായ ഇടലും അതൊരു സ്വര ല്ലേള്ളൂ താനെന്ന പ്പോ ഇങ്ങനെ ഒന്ന് കോതാനൊന്നുതുല്ലല്ലോ ഇത് ഇങ്ങനെ മ താനെ കോതി കെട്ടി കാട കയ്യുമ്പോത്തനേ അപ്പൊ ഓൾക്ക് അങ്ങനോരിതൊണ്ട്
പെട്ടെന്ന് ആഹ് തീർക്കൂല
ആഹ് പെട്ടെന്ന് തീർക്കൂല എന്നാലും ബസ്സ് വരാനായിരുന്നാലും അങ്ങനെ പെട്ടെന്ന് മേമേം ചെയ്യാ ആ പണിയില്ല അങ്ങനെ ആറിപ്പാറി ചെയ്യും
ഹ ഹ ഹ
അപ്പോൾക്ക് ചായടിച്ചനും നേരം കിട്ടൂല അപ്പൊതിന്ന് ബസി സോണ അടിച്ചിന ഞങ്ങള് പോവാട്ടൊറഞ്ഞ് ഓള് മണ്ടും ഓൻ മറ്റേ കൂടി മണ്ടും ഓ ൻ മണ്ടിയാത്തും ഇവളു ഈ ബേഗെക്കാടെ പിടിച്ച് മണ്ടണ്ടേ
ഇതി നെ എണീക്കുന്നതന്നെ ഈറ്റേങ്ങൾക്ക് വല്യൊരു
ആഹ് പിന്നെ മദ്രസും മൊത്തോങ്ങനെ ഉന്തീ തള്ളി പോവണ്ടേ ഏതായാലിപ്പോ കയ്യോളിങ്ങനെ പോവാ
ങ്ങൾക്ക് പിന്നെ അങ്ങനെന്നല്ല രാവിലെ എന്തായാലും പോക്ക് നിർബന്ധാ.
ആഹ് പോക്ക് നിർബന്ധം ഒരീസം മദ്രസക്ക് വന്നീലെങ്കി ഉസ്ഥാനോട് അടിട്ടു യ് അതാ കുട്യോൾ ആഹ് അടിട്ടും അപ്പൊ കുട്ടികൾക്കൊര് ചൂ അല്ല അടിച്ചഞ്ഞാ പിന്നെ കുട്ടികൾക്ക് ഒര് ചൂടുണ്ടാവൂല ന്ന്പ്പൊ ചെന്നീലെങ്കി ഉസ്താദടി റ്റൂലല്ലോ വിചാരിച്ചാല് പിന്നെവർക്ക് അങ്ങനെ ഒരു ചൂടുണ്ടാവില്ല അടി കിട്ടു- പട്ടന്ന് തോന്നിയാ പിന്നെന്നും ഓല് പോവല്ലോ
ആഹ് അത്കൊണ്ട്
അതുകൊണ്ട് പിന്നാല അങ്ങനെ പോണോണ്ട് തരക്കെടില്ല
പോവാൻ മടിണ്ടാവൂല്ല
ഏഹ് പോവാൻ മടിയൊന്നുല്ല. അങ്ങനെ പൊയിക്കോളും എന്നാലും മദ്രസ്ഥ എയ്തലും വായിക്കലും കൊറച്ച് കുറവാ
ആഹ്
ഞാൻപ്പളും പറയലാ നാല്ലോം എഴ്തി വായിച് പഠിച്ചോളീ യ്നി സ്കൂളത്തതായാലും മദ്റസത്തേതായാലും വർക്കുകൾ ചെയ്യാ അതൊക്കെ ഞമ്മ ഞമ്മക്ക് ഓരോ പണിയ്‌ക്കാരം ചെല നേരത്തെ നമ്മുക്ക് പ്പോൊഴും കുടെ നടക്കാം കയ്യൂ ല ചെലൊപ്പോ കുട്ടീനെക്കെ കഞ്ഞി കൊട്ക്കെ ചോറ് കൊടുക്കേ അങ്ങനെ നേരൊക്കെ വരൊ ഉം അപ്പൊ നമ്മുക്ക് എപ്പഴും കൂടാ കയൂല അപ്പൊ കൂടാൻ കഴയിനേ നേരത്ത് കൂടി തരും അല്ലാത്തപ്പോക്കെ അന്റെക്കെ ഇത് കൊറേ ചെയ്യണംന്ന്റിയാം അപ്പോള അങ്ങനെ അങ്ങനെ പോ വണ്ണ്ണ്ട് കുട്ടോളൊക്കെ ഇക് ഒന്ന് പഠിച്ച് ഒന്ന് മത മതീന്ന് വിചാരിച്ചും
അതൊക്കെ ആവും ആവണല്ലോ
ആവണം നമ്മള ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുമ്പോർക്കും തോന്നണം മ്മള് ബസ്സിന്റെയ്സ ആ അത് ഫീസ്ന്നെ അത് ഓൽക് കഴിഞ്ഞാൽ പൈസക്കെടങ്ങാറ് ഇണ്ടാവേര്ത് ന്ന് ഞമ്മളും വിചാരിച്
ആഹ്
അങ്ങനെ നമ്മള് നമ്മളൊക്കെ പോയ് ന്നന്ന് നടന്ന് പോവല്ലേ സ്കൂളും മദ്രസും ഒക്കെ മദ്രാസട്ട വന്നിട്ടാണം സ്കൂൾക്കോണങ്കി നടന്നെത്തും വേണം ആഹ് ആഹ് ഇപ്പൊ അങ്ങനെ മണ്ട അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും പ്പം മക്കക്കില്ലല്ലോ
ഏഹ് അതൊന്നുല്ല
മം ഓ ഓൽക്ക് മദ്രസട്ടന്ന് തിന്നുടിച്ച് അപ്പൊൊ ബസ് വരുമ്പോ പോയാ മതി ബസ്സവടെ വരുല്ലോുള്ള പ്രതീക്ഷയിൽ പോയാ നമുക്ക് അങ്ങനെയല്ല നമ്മക്ക് മദ്രാസ വിട്ടാണ്ടന്ന് സ്- കോക്ക് എത്തണം നടന്ന് ബസ്സ് വരുംന്ന് കാത്ത്ക്കാല്ല
ഓട്രോഷ വേരുണ്ട് വിചരിച്ചണ്ട് കാത്ത് ക്കാല്ല ന്നുംല്ല
ഇപ്പൊ സുഖല്ലേ
ആഹ് കൊഴപ്പൊന്നുല്ല അപ്പൊ കുട്ടികൾക്കിപ്പ സുഖാണ്
ആഹ് അതല്ലേ ഇപ്പൊ അതൊക്കെ ഒള്ളതൊണ്ട് പിള്ളേര് പോവാൻ സുഖാണ്
ആഹ ഫുുള്ളായി അങ്ങനെ ഉണ്ടായോണ്ടും നന്നായി ഇന്നത്തെ കാലത്തൊക്കെ നമ്മളൊക്കൊറ്റയ്ക്ക് പോണാലോയ്ച്ചാ അതുംപേടിയാണ്
ആഹ്
ഹ് ആ ഞമ്മളൊക്കെ പോയ മലിൽ കൂടേം ഏത് കാട്ട്കൂടെ ആയാലും നമുക്ക് പോയ ഒരു ധൈര്യാ യ്ര്ന്ന് ഇപ്പൊ റോട്ട്മക്കൂടെ തന്നെ തന്നെ പേടിയായിന്
ഇതാ ഇപ്പോ ന നായായിട്ടും പുലിയായിട്ടും സിംഹായിട്ടും
ആഹ് ഞങ്ങളൊക്കെ സ്കൂക്ക് ആ ഞങ്ങള് സ്കൂക്കൊക്കെ പോയന്ന് കാട്ടു കൂടെ ആരും ഇല്ലാത്ത ഒരു സ്ഥൽത്തു കൂടെ ഇങ്ങനെ ചൗട്ടഅജും ചോയ്ച്ച് ഇങ്ങനെ പോവെനി
അ
ഉ
ഹെ നങ്ങൾ അ എന്നാ ഓൾ കാടുന്നില്ലെങ്കിലും അങ്ങതന്നെ പോവേണ്ടിയിരുന്നു
ആഹ് ചോട്ട ഇറിക്കൂടെ ങ്ങനെ പോവലേനി നടന്നങ്ങനെ പോയാ ഞാൻ ഒരടെ ഇപ്പളും പറിം ഞങ്ങളൊക്കെ എത്ര നടന്നാ സ്ക്കൂൾക്ക് പോയിനെത് ഇങ്ങെക്ക് ഇപ്പം നട്ക്കെണ്ട ഇങ്ങെട്ട് എന്നെ ഓൽ സമയില്ലാ പറിം ഞങ്ങെക്ക് സമയം ഇണ്ടായില്ല ഇന്ന് പറിം
അതെ
ഇവടെ മണ്ടി വന്നാണ്ട് ബേജാറൂട്ട്നെ കണ്ടാ ഞാൻ പറിം ഞങ്ങളൊക്കെ മദ്രസ് വിട്ട് വന്ന്ട്ടാ സ്കൂൾക്ക് പോണെത് എത്രങ്ങാനും പോണം ഞങ്ങളെ സ്കൂൾ ക്കെ ഞങ്ങക്ക് ഇങ്ങണ്ട് സമയമണ്ടായി നാലും സ്കൂൾ എത്തും പത്തനിയുമ്പോത്തന് പറഞ്ഞു
ആഹ് അത് നട്ത്തം
ആഹ് ഇങ്ങളൊക്കെ വണ്ടിപോയിട്ട് നിങ്ങൾക്ക് ഓല്ക് സ്കൂൾക്ക് എത്താൻ കജ്ജ്നില്ല
ഉം അത് അത് അങ്ങെൻ തന്നെ
ഉം
ഇപ്പത്തെ ആവുമ്പം അത് അങ്ങനെ തന്നെയാണ് പഴെ പോലെ ഒന്നും
ആഹ് പയേ ഇപ്പ അല്ല ഇപ്പത്തെ കുട്ടികളെ കുട്ടൂല്ല
അതാ അതാ ഞാൻ പർണെ അങ്ങനെ ഇതാക്കാനൊന്നും കിട്ടത്തില്ല
ഉം ഇന് ഇപ്പോ ബസ്സിന് പോകേണ്ടപരന്ന ഞങ്ങൾ ഇവിടെ കുത്തർന്നോളാ ഞങ്ങൾക്ക് അവുല നടന്നു പോകാൻ പരിം
വേണെങ്കി നമ്മെൾ വിട്ടോളാ
ആഹ് അങ്ങനെയ്ക്കാരം പറിയാ ഞമ്മളെ കാൽത്തൊ ക്ക ആണെങ്കിൽ നമ്മള് ഇമാനിം പപാനിം പൊടിച്ച്പായ അടി കിട്ടോ അടി കിട്ടോ വിചാര്ച്ചാണ്ട്
അല്ലെങ്കിൽ കിട്ടെ ചെയ്യും
ആ അടികിട്ടും ചെയ്യും എന്നാല ആ പഠിപ്പൊക്കെ ഇപ്പൊ വെറുതെ ആയിന്ന് ഞാന് എവിടെയ ച എത്തിട്ടില്ല
ആഹ്
അന്ന് പേട്ച്ച് പോയിം ചെയ്ത് അഹ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒര് ജോലിയോ കാര്യങ്ങളൊ തായി കിട്ടണം അതൊന്നും ആയിട്ടില്ല വെറുതെ ഒരു വീട്ടുപാത്രം കെകാൻ ഒരു ജോലിണ്ട്
അതെ അത് ത്തന്നെ
അതാണ് ഇപ്പ കിട്ടിയ ഏറ്റവും വലിയ ജോലി
ആഹ് അതാ അമ്മെക്ക് കിട്ടിയ ജോലി ആ അത് എപ്പോഴും ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും ഇണ്ടാവും
രണ്ട് മൂന്ന് മക്കളും ആയി ഒര് വീട്ടു ജോലിം കിട്ടി
ആഹ് അഹ് കിട്ടിന് അയിമെൽ ഇങ്ങനെ അഡ്ജെസ്റ്റ് ചെയ്ത് പോവാ കൊറെ പഠിച്ചാൻ പോയതൊക്കെ വെറ്തെ ആയി പറിയാ ഉ
ശരിയാണത് ആഹ എന്നാ ശരി. ആ ശരി ശരി.